അസ്ക്ല
ഫേക്കുസ്ലായുടെ ഒരു വിവരോല്ലല്ലോ
ആ കൊറച്ച് തെരക്കായിപ്പോയി സ്കൂളൊക്കെ തൊറന്ന സമയല്ലേ ആ പോവുന്നുണ്ട് അതുകൊണ്ട് കൊറച്ച് തെരക്കും കാര്യങ്ങളെല്ലാം ആയി പോയി
അയ് ശരി
ഉം
പിന്നെ സ്കൂൾത്തെരക്കൊക്കെ കഴിഞ്ഞോ മെക്കളെ ഭക്ഷണോക്കെ കൊടുത്താേ ചായപ്പണിയൊക്കെ കഴിഞ്ഞാേ
ഇല്ല ഇതാ ഓരോത്ര്ഓരോത്ര് വന്ന് കെഴ്കി കാളു ഓരോത്ര് മേല് കഴ്ക്ന്ന് മൂന്നാള് ആ ചെറിയ രണ്ടെണോം ഒന്ന് കൊറച്ച് വെല്യെണ്ട് പതിമൂന്ന് വയസ്സായത് അയ്ശരി ആ ഓ പിന്നെ വേറെ എന്തേ? ആ ഇനി ചക്ക ഉണ്ടേ ചക്ക പഴുത്ത തുണ്ട്. അതും കട്ടൻ ചായയും. ആ ആ അല്ല ഇവർക്ക് പിന്നെ ശീലാ. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ആ ഇവര് തിന്നുശീലായതു കൊണ്ട് അത്ര വലിയ പ്രശ്നം ആ
ഗ്യാസ് ആ ച ആ ഇണ്ടാവലുണ്ട് ഗ്യാസ്
ആ അ പറന്ന ഏറ്റക്കിങ്ങെ ചെലയാക്കെ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ കുട്ടികൾക്ക് പ്രശ്നൊന്നുമില്ല. അതുകൊണ്ട് ഇതുവരെ ഒന്നുമില്ല. നല്ല ആ പിന്നെ വേറെന്തേ? ചായേന്റെ പരിപാടി എല്ലാം നോക്ക
ആ ചായ പരിപാടി നോക്കി. ചായ കുടിച്ച്.
കുടിച്ചാ?
ആ കുടിച്ചു. ഞങ്ങൾ നാലര കറക്റ്റ് ആവും. ഇക്ക വരുമ്പോത്തേനെ.
അത് ശരി.
ആ ചായയൊക്കെ റെഡി ആക്കിപ്പം
ഏ എന്ന ഉണ്ടാക്കി ചായക്ക്?
ഇല്ല സ്പെഷ്യലൊന്നു ഉണ്ടാക്കലില്ല. ചെലപ്പം ഇണ്ടാക്കൂ. ഇവിടെ ആരു തിന്നാനില്ലേ മോൻ എറണാകുളം പഠിക്കാണ്. അപ്പൊ ആരും തിന്നാനില്ലാത്ത കാരണേ
ആഹ് ങ്ങള് രണ്ട
ക്കതിനോടൊന്നു താല്പര്യല്ല. ആഹ് പിന്നെ വെറുതെ ണ്ടാക്കി ഞാൻ തന്നെ കഴിക്കണ്ടേ. ന്നയ്നേക്കാരാ ണ്ടാക്കായ്ര്ക്കല്ലെ നല്ലേ. ഉം.
ഇല്ലാഞാ തിന്നാനാളില്ലാഞ്ഞിട്ടാ. ആഹ് പിന്നെ? ആഹ് ഒരു ദിവസം ഉണ്ടാവും തിന്നാനായാലും കുടിക്കാനായാലും എല്ലാം. ആരു ഇല്ലാണ്ട് നമ്മള് വെറുതേ വെ ഏലാക്കുഹ.
ആഹ് സമയം പോവും. അതാണേ ആഹ് പാത്രങ്ങളും കഴുകണം സമയങ്ങളും പോവേ.
എല്ലെ ഒരു പാത്രം എടുക്കുന്ന നൂറ് പാത്രം കഴുകണം. അദ്ജോ ആഹ് വെർ തെന്നെല്ലേ വെർതെന്നെ ഒരു കാര്യത്തി ഇല്ലാണ്ട് നൂറുപാത്രം കഴുകണ്ട അവസ്ഥയാവും.
അടുക്കള ന്നായിട്ട് പോയി. ഇപ്പം ചെറിയേതാ
അതന്നെ തന്നെ തീർച്ചിട്ട് കീട്ടും പിടിച്ചിട്ടു എല്ലാം ങ്ങനെ പോഉന്നുല്ലേ?
അതാ പിന്നെ വേറെ ഇപ്പത്തെ സാധനത്തിന്റെ വെലയും.
ആഹ് ത് പ്പള്ള ആളാ ഞമ്മക്ക് ഒരു സാധനം ഉണ്ടാക്കുമ്പോ അത്യാവശ്യം എണ്ണ
ആഹ്
ആഹ് മീൻ പൊ
രണ്ടു വേറെ വേറെ അല്ലേ?
അതന്നെ.
അതുപിന്നെ ചൂടാക്കിയാ പിന്നെചീത്തപറയും ഈ നശിക്കാനു അല്ലെങ്കി ആ വിളിച്ചപ്പം മൊത്തെടുക്കോ പറയാ വെളിച്ചെണ്ണ മൊത്തം തീർക്കാൻ പറ്റൂലല്ലോ
ആഹ്
ഞൻ ഇവിടെ നന്നായിട്ട് ആട്ടിക്കോണ്ട്
ആഹ് അഹ്
അപ്പൊ ഞങ്ങക്ക് വിളിച്ചൊന്നും പറയേണ്ട ഞാൻ പറഞ്
ആഹ് അതോക്ക്
ഇതെ റബി ഇതൊക്കെ വരെണ്ടാവും ഡിസംബർ വരെണ്ടു
മഴയ്ണ്ടാ ആഹ് ഇന്നല്ലേ ഇത് ഫുള് മഴയന്നെ ഓഹ് മഴ എന്ത് നേ പത് ഇതെരേം തൊടങ്ങിടിലെ മഴ പെഴൻ പക്ഷെ ഇവിടെ അത്ര വലിയ തണുപ്പ് അറിഞ് തുടങ്ങിട്ടില്ല തോന്നു
എല്ലാ ഇവിട നല്ല തണുപ്പന്ന് മൂടി പൊടിച്ച് ഇങ്ങനെ കെടിട്ടാണാവോ വന്നപ്പോ ചായ എടുത്ത്
മൂടി പിടിച്ച് കിടന്നിട്ട് ഞാ പക്ഷെങ്കില് ഓഹ് വലിയൊരിത അറിഞ്ഞിക്കില്ല
ആഹ് ഞാനത് ചെരിപ്പിട്ട വീണ തണുപ്പ് തഹിക്കാൻ വയ്യേ മാർബിൽറ്റേതാണല്ലേ
ആഹ് ഇവിടെ പക്ഷെ മാറബള്ളല്ല കാവ്യ
ആഹ് മാർബിൾ
ആഹ് ഇവിടെ കാവ്യായണ്ട് അത്ര വല്ല തിരിയുല നമ്മുക്ക് ആഹ് അതരിക്കും ആയൊ വീട്ടില് ഇപ്പ മദ്രാസ് തൊറന്ന കഴിഞ്ഞാല് സ്കൂൾ തൊന്നാലുണ്ട പോകാൻ പറ്റുന്നത് നമുക്ക് ആഹ് അതുവരെ ഇപ്പം ആഹ് ഈ സമയത്ത് പോയിക്കേഴിഞ്ഞു രണ്ടു മാസം ഇള്ളോ വിഭജനം ഉള്ളോണ്ട് വീട്ട് പോയിക്ക്ല്ല പൊറ്ത്ത്ങ്ങനെ ച്ച് കൊറ്ച്ച് ചുറ്റി കറങ്ങി കാട്ടിൽ വാടി ഇടിയ വയനാട്ടിലല്ല
ആഹ്
ക്കങ്ങ കാട്ടുവാ അങ്ങനെ ഇങ്ങനെ കൊറെേ സ്ഥലങ്ങളെല്ലാം കണ്ടിക്ക് ഉം അങ്ങനെ നമക്ക് വെക്കേഷൻ സമയത്തല്ലേ കാണാൻ പറ്റ്- തിവിചന്നതു നാട്ടിൽ വന്നേ അതുകൊണ്ട് അങ്ങനെ കൊറച്ച് കണ്ട്
ആള് ഒരു വിദേശ ഗൾഫിലാണ്
ആഹ് ഒറ് പൊറ്ത്താ ഇള്ളതേ മെഞ്ഞാന്ന് പോയി നാലു മാസ ആയി വന്നിട്ട് തേനിപ്പം വെന്നാന്ന് പോയി ഉം ആഹ് വെക്കേഷൻ ടൈമില് വന്നതാവുലെ ആഹ് നോമ്പിനു വന്നതാ നോമ്പ് അന്ന് ഫസ്റ്റത്തെ നോമ്പിന്നെ അന്ന് വന്ന്ക്കേ
ആഹ് ശരി
ഉം ഇനിപ്പോ പോയി പോയിക്കഴിഞ്ഞ എന്റെ ഒരു മൂഡോഫിലെല്ലെ
ആഹ് ഇങ്ങനെ പച്ച് നാട്ടിൽ നിക്കുമ്പള എടങ്ങേറാണ് പോവ
അതാ എടങ്ങേറ് കൊറ്ച്ചിങ്ങെ നിന്നു ഉഷാറായിട്ട് പോകുമ്പത്തേക്ക് പിന്നെ അങ്ങ് പോണ്ടേന്ന് വിചാരിക്കുമ്പോ
പിന്നെ പോവാതിരുന്നിട്ടു കാര്യല്ലല്ലൊ പോയാലെല്ലെ അമ്മ ളെ കാര്യങ്ങളും മക്കളൊക്കെ ഒരു ക്കരക്ക റ ക്ക അഹ് ലീവ് ഇണ്ടാവല്ണ്ടാ അല്ല അവ്ടെ നിക്കെ എത്ര വല വല വരുമ്പോ വര
ആട ഒന്നര കൊല്ലം ഒന്നര കൊല്ലം നാല് മാസം ലീവ് ലെ നാലു മാസം ഓർക്ക് നിക്കാ പൈ ചെല്ല പോലെ
ആഹ്
ആഹ് എടുക്കണ്ടി അല്ലാ ഇത് സ്വന്തമായിട്ടന്നെ ആഹ് അവിടുന്ന് ആഹ് ഇപ്പൊ ഓർക്കൊരു പുതുതായിട്ട് വന്നി നിയമം വന്നിക്ക്ന്ന് പറ നാറ്റ്ക്ക് ഓ കൊല്ലത്തില് ഒരു കൊല്ലം ഗൾഫില് അങ്ങ ആണെങ്കി പുറത്താണെങ്കിലും ഒരു കൊല്ലം നാട്ടിൽ നിൽക്കുന്ന അല്ല ഒരു മാസം നാട്ടിൽ നിൽക്കുന്നെ ആണെങ്കില് ആട്ന്ന് പിന്നെ ഒരു മാസം കൊണ്ട് തിരിച്ച് പോവുന്നയാണെങ്കില് ഒരു മാസം നിന്നിട്ട് തിരിച്ചു പോന്നെയാണെങ്കില് അവിടന്ന് ടിക്കറ്റിന്റെ പകുതി പൈസയും അല്ല ടിക്കറ്റിന്റെ ഫുള്ള് പൈസയും ആഹ് ത് ശ ശമ്പള ത്തിന്റെ പകുതി പൈസയും
ആഹ് ലാഭാണ് അങ്ങനെ ആവുമ്പം കമ്പനിക്ക് നല്ല ആളുണ്ടാവും
ആഹ് അതാവുമ്പോ പ്രശ്നമില്ല ആഹ് അതോണ്ട് പിന്നെ അങ്ങനാണെങ്കി കൊഴപ്പോ ഇല്ല ഒര് കൊല്ലം ബേഇങ്ങ് ആവുവേം ചെയ്യൊല്ലോ
ഒരു കൊല്ലത്തില് ആകെ ഒരു മാസം ലീവൊള്ളൂ
ഉച്ചാകുമ്പോ കുട്ടികളായിട്ട് ഒന്നും അങ്ങനെ അടുത്ത് അടുത്ത് വരൂലല്ലോ ടൈമ് വേഗം പോവും എത്ര വല്യ ദുഃഖം വരൂലാ
ആഹ് മറ്റേത് ഒരു മാസം ഒരു കൊല്ലം ആഹ് ഇതാ
ആഹ് ആഹ് നാലു മാസം അങ്ങനെ നിക്കുമ്പോ വല്യ ഇടങ്ങേറാപ്പാ ഉം
പിന്നെ നാട്ടിൽ നിന്നാ പിന്നെ ഒര് ക അറിയേണ്ടല്ലോ ആണുങ്ങളൊക്കെ നോക്കിക്കോളും
ആഹ് അത് അത് നോ ക്കും പക്ഷേങ്കില് എന്നാലും അതിന്റേതായ ഒര് ഇടാങ്ങേറുണ്ടാവൂലേ
ഉം
ഉം എല്ലാരും വേറെ ഞാൻ വേറെന്നെയാ ഞാനും കുട്ടികളും വേ പറഞ്ഞാ നിക്കുന്നെ ഒറ്റക്കാ നിക്കുന്നെ ഉം അതുകൊണ്ട് ആഹ് സ്വന്തമായിട്ടാ ഇല്ലടാ സ്വന്തായിട്ടല്ല ഞാന് വാടകയ്ക്ക് തന്നെയാ നിക്കുന്നെ ആഹ് ഇപ്പോൾ വീട് എടുക്കുന്നുണ്ട് വീടിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിക്കാണോ അവിടെ താൽക്കാലികം വാടകക്ക്‌ നിന്നിട്ട് സ്വന്തമായിട്ട് ആലം എൻ്റെ വീട്ടിലായാലും ഓറെ വീട്ടിലായാലും നിന്നാ നടക്കൂല്ല അവിടെല്ലാം ആളുണ്ട് നമുക്ക് കുറ്റികളുമുണ്ട് ഈ കുറ്റികളും ഓറ് അ വും തമ്മി ല് എന്തെങ്കിലും ചെറിയ അത് മതി വലിയാള് തമ്മില് പ്രശ്നത്തില് വരുവ അതോണ്ട് ആഹ് അതോണ്ട് അത് വേണ്ട ആഹ് എന്താ റിസ്ക് കാരണം വെറുതെ ഒരു ബഹളം ഉണ്ടാക്കീട്ട് നമ്മള് കാര്യമില്ലാല്ലോ അടിപിടി ഉണ്ടാക്കിയിട്ട് ബന്ധം മുറിഞ്ഞു പോന്നെക്കാട്ടും എത്രയോ നല്ലതല്ലേ ഇങ്ങനെ ആഹ് പൈസ ഇവിടെ മൂന്നേ അഞ്ഞൂറ്
മൂന്നേ അഞ്ഞൂറ് ഒര് മാസ
മാസത്തില് മാസത്തില് പക്ഷെ എന്നാൽ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തുള്ള സ്ഥലാണ് ആണ്ട് പ്രശ്നം ഇല്ല ആഹ് നോക്കാം മറ്റേ കൂട്ടത്തിലാവുമ്പോൾ കുട്ടികൾക്ക്‌ എന്ത് കൊടുക്കുവെന്നുള്ളെ കുട്ടികൾക്ക് എത്തുവോളി കുട്ടികൾക്ക്‌ ആവോളി നമ്മൾ കു കുട്ടിയുടെ കാര്യം മര്യാദക്ക് നോക്കാൻ പറ്റൂലല്ലോ
ഉം അതെ കൂട്ടിലാവുമ്പം ഒരാടെ കാര്യം മാത്രം നോക്കാം നമ്മടെ കുട്ടികൾടെ മാത്രം നോക്കാനും പറ്റില്ലല്ലോ
അല്ല ഇവിടെയാവുമ്പം നമുക്ക് ആ പ്രശ്നമില്ല കുട്ടികൾടെ കാര്യങ്ങളും നോക്കി ഇള്ളത് തി അനങ്ങാതെ കുത്തിരിക്കാ മറ്റൊരു പൈസ എത്തീട്ടില്ലെങ്കിൽ കിട്ടണ്ടെ അങ്ങനെ നോക്കണ്ട ഇതതില്ല ഉള്ളത് തിന്ന് അനങ്ങാടെ എടെൻ കുത്തിരിക്കാന്നുള്ള
ഉ ഉം ചിലവര് അങ്ങനെയുണ്ട് ചിലവർക്ക് ഫാ വലിയ കുടുംബാണ് ഇഷ്ടാകും
ആഹ് അതുവൊണ്ട് ചിലവർക്കൊക്കെ ഭയങ്കര ഇഷ്ടവാ ഫാമിലി അതന്നെ കുറേ ആൾക്കാരും പാളും എല്ലാം ആവുമ്പം കൊറേ അത് നടക്കും പക്ഷെ എല്ലാരും ഒരേപോലെ ഉള്ള ആൾക്കാര് ആയിരിക്കണം ആഹ് അതല്ലെങ്കില് പോയി ആഹ് അതന്നെ പക്ഷെ നമ്മക്കൊന്നുങ്ങനെല്ല അവോണ്ട് അത് കണ്ടറിഞ്ഞൊണ്ട് നമ്മള് വേം മാറി.
ഹായ് എല്ലാരും മാറിറ്റില്ല. ഒറ്റക് ഇങ്ങളൊറ്റക്കാ മാര്യേത്
അല്ല ആയോ അത് ഭർത്താൻചായിട്ട് ഞാനും ഏട്ടാറ്റോളുആ അപ്പോ ഓറെന്താലും മാറൂല്ല ഓള് പിന്നെ കൊർച്ച് രീതിള്ള കൂട്ടത്തിലാ അതോണ്ട് നമ്മള് സ്വയങ്ങ് മാറി. നിക്കീ സ്വത്തോടും ആ പണത്തോടും ആർത്തില്ലാത്തോണ്ട് നമ്മളിച്ചാര്ച്ച് മെല്ലെ ഇങ്ങ് മാ ക്കറിയാം അല്ലാണ്ട് നടക്കൂല.
ആഹ്
മ് അത്ണ്ട് അള്ളോ ഓറ് വീടെട്ക്ക്ന്നില്ല. എന്നാലാ വീട്ന്റെ എല്ലാം ഓറ് വീട് എടുക്കുന്നുണ്ടേയ്നു പക്ഷെ ഓർ എന്താ ചെയ്യ്ണ് വെച്ചയ്ഞ്ഞാല് വീടിന്റെ പണി മെല്ലെ മെല്ലെ മെല്ലെ ഉരുട്ടിക്കൊണ്ടോവാ തീർക്കുന്നില്ല. നമ്മൾ എങ്ങനെങ്ങെകീഞ്ഞ് പോയിക്ക് അതാ ആഹ് ഞ എന്റെ ഓനീന്ന് വെച്ചയ്ഞ്ഞാല് മാസത്തില് എത്രറയാ അയ്യായിരുർപ്യാന്റെ സാനം വാങ്ങണ്ടോടത്ത് പത്തായിരുർപ്യാന്റെ സാനം വാങ്ങിക്കൊണ്ടേരും. അതോണ്ടേല്ലാർക്കും ലാഭ നഷ്ട്ടേയില്ല. ആഹ് അതോണ്ടാ അന്നം കണ്ടാ പിന്നാരും വിടൂലാലോ ആഹ് അങ്ങനെ ഇല്ല അതന്നെ ന്നാ ശരിയടാ ഞാൻ വിളിക്കാം
ആഹ് ന്നായ്കോട്ടെ.